ഹലോ കേക്ക്‌ണ്ടോ ആഹ് ആഹ് കേട്ട്ണ്ട് നമ്മളെവിടെ നിർത്തിയത് കറി വെക്കണ കാര്യല്ലേ മ്മം പിന്നെ
ഇവടെ മീനൊക്കെ കിട്ടാണെങ്കി എളു
ആഹ് ഇവടെ ഞാൻ കറി വെക്കൂല മീനൊന്നും അമ്മ വെക്കൊള്ളൂ ഞാൻ വെച്ച മൊളക്പൊടി കൊറയും അപ്പൊ അമ്മക്ക് അത് പറ്റൂല
ഉം ഉം
അമ്മക് നല്ല് നല്ല മൊളക് പൊടി യൂസീയ്യും എന്റെ കെട്ട്യോനും വേണം എരിവ് വേണം
ആഹ്
ഉം ഞങ്ങളെ വി വീട്ടില് മൊളകൊന്നും വേണ്ട അപ്പൊ എനിക്ക് ആ പാകത്തിനുള്ള മൊളകെ എനിക്ക് പറ്റുള്ളൂ
അപ്പൊ ഇങ്ങളെന്താ ചെയ്യാ
അതന്നെ കൂട്ടും ചാറെടുക്കൂല കഷ്ണം മാത്രം കൂട്ടും
ആഹ്
മം അങ്ങനെ
ഇവടെ പിന്നാ ആ ഇമ്മാക്കാണെങ്കിലോ ഒന്നൊന്നും പോരാ കൊറേ കൂട്ടാന് വാണം ഇന്റെ സ്വന്തം വീട്ടിലങ്ങനെണ്ടാവുല ഒരു കറി അല്ലെങ്കി ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാവുള്ളു
ആഹ് അവിടെ അങ്ങനത്തെന്ന ഞങ്ങളവടെ ഏ തോരനെങ്കി തോരൻ അല്ല പയറ് മെഴുക്കൊരട്ടിയിക്ക്‌ പയറ് മെഴ്‌ക്കൊരാട്ടി അല്ലെങ്കി കേബേജ് തോരൻ എങ്ങനെ ഏതേിലും ഒരു കറി അത് മൂന്നു നേരവും കൂട്ടും ചെയ്യും
അതെ അത് ഞങ്ങളും രണ്ടു നേരം വെച്ചിട്ട് രാവിലത്തത് വേറെണ്ടാക്കും ഉച്ചകക്കും രാത്രികക്കും അതെന്നെയിക്കാം പക്ഷെ ഉമ്മാക്ക് ഒരു രണ്ടു നേരം തെന്നെ വയ്ച്ച പക്ഷെ വെക്കുമ്പോ രണ്ട് ഉപ്പേരി വേണം അയില് ഒന്ന് നാടനായിട്ട് കൈപ്പങ്ങ അല്ലെങ്കില് കോവക്ക അങ്ങനത്തത് ഞങ്ങൾക്ക് ബീറ്ററൂട്ട് ക്യാരറ്റായിട്ട് അങ്ങനിം വാണം പിന്നൊരു മാങ്ങ ചമ്മന്തിയോ ചുട്ടര ചമ്മന്തിയോ അത് വേണം പിന്നെ ഈ കറി വേണം ഒന്തിന് പൊരിച്ചത് വേണം
ഇത് ശീലായിവർക്ക്
ശീലയി പണ്ടേ വല്യമാന്റെ കാലത്ത് ഇങ്ങനെ ഇണ്ടാക്കിട്ട് ആഹ് ഞമ്മളാണെങ്കിലോ അടക്കളയിന്ന് രണ്ടാണെങ്കിലന്നെ ഇതൊക്കെ ഓരോന്നും ഇണ്ടാക്കണ്ടേ ഓരോരോ പാത്രം വാണ്ടേ ലാസ്റ്റ് ഈ പാത്രൊക്കെ കയ്കും വേണ്ടേ ഉം
ഞാനങ്ങനെ എങ്ങനേലൊക്കെ ഒരു കൂട്ടം ഉണ്ടാക്കിട്ട് ഒപ്പിക്കാൻ നോകും ആഹ് ഒരു കൂട്ടൊക്കെ ഇണ്ടാക്കി ഞങ്ങള് ഒപ്പിക്ക
ആഹ് ച്ചാലും വല്ല്യ റിസ്ക് ആന്നേ ഒക്കെ അത് ശീലായി അതിപ്പോ ആരും വേണ പോയി അമോഷക്ക പോയി ഇന്റെ വ ഹസ്ബൻ് ഗാർഫി പോയാലൊക്കെ ഞാനും ഉമ്മി ഒറ്റ ഒറ്റൊക്കാണെങ്കി വേം ഇതുണ്ടക്കണം ആർക് ഇണ്ടാക്ക്നണ് ‌ എന്ന് ച്ച് ഞാന് അത് ശീരാണ്
അപ്പോ ബാക്കിയാവൂല്ലേ
അത് വളരെ കൊറച്ചൊക്കെണ്ടാക്കും കൊറേശെ ഇണ്ടാക്കും അപ്പൊ രണ്ടു പേര്ക്ക് കൊറേ സ് ണ്ടാക്കിട്ട് ആലൊയിക്കണം ഈ ബാക്കി തലേ തലേന്നത്തെ ച്ച മ്മ കയിക്കൂില്ല അത് ഞാൻടു ക്കന്നാൽ പിറ്റേ ദിവസം ഉപ്പേരി വേണ്ടന്നൊച്ച പറയാൻ പറ്റൂല്ല.
ഉ വെച്ചിരിക്കണോ അല്ലേ ആ അത് ശീല ശീലായവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല.
പക്ഷെ നമ്മക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വല്ല്യെ ബുദ്ധിമുട്ടാ
ആ ഇവിടെ അച്ചായന് കറി വേണം ചോർണ കത്തൊയ്ക്കണെങ്കില് കാരണം വെച്ചാ പല്ലില്ലാത്തൊണ്ട് കഴിക്കാൻ പറ്റ പ്പം ചോറ്ല് കറി വേണം അല്ലെങ്കില്. മീന്ണ്ടെങ്കില് തോരൻ കറി മീന് അങ്ങനെ മൊ മോന്ന് കൂട്ടം
ഞായറാഴ്ച ദിവസം ഞമ്മക്ക്‌ ഒരു കൂട്ടം മതി ഹാ ബീഫ് ഇറച്ചി മാത്ര മ്മള് കൂട്ടൊള്ളൂ വേറെ തോരനോ അങ്ങനെന്നും വെക്കൂല്ല. അല്ലാത്തപം കറി വെക്കും. സായന വില്ലെങ്കിൽ രണ്ടെണ്ണം ഒപ്പിക്കും.
അഞ്ചു വർഷായി ഞാന് ന്റെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ ഇൻക്കിപ്പൊ അക്സെപ്റ്റ് ചെയ്യാനില്ല മടിയാകും മ്മല്ലെങ്കി അത്രയും സന്തോഷത്തോടെ ഒന്നും ണ്ടാക്കാതെ വൈകും. തിന്നാന് അതാണ് ഇന്നേ ഒന്നും ഉണ്ടാക്കിയില്ലാറഞ്ഞത്.
ഉം ഉം ഉം കൊച്ചോ?
മ്മ ഞമ്മ കൊച്ച്ണ്ട് ഞമ്മള് ചെങ്ങ ണ്ടാക്കിയിരുന്നെങ്കിലോ? ഇങ്ങക്ക് പറ്റൂില്ലെങ്കി ആും ണ്ടാക്കണ്ടാ ഞാന് തന്നെ ണ്ടാക്കിക്കോളയ് ഇത്രയും കാലം ഞാ ഞൻ തന്നെല്ല ണ്ടാക്കിയത് അപ്പൊ ഞമ്മക്ക് വെഷമം വെല്താണ് ടെൻഷനാവും. അപ്പൊ ഞമ്മള് പേടിച്ചിട്ട് മ്മള് ണ്ടാക്കും.
പറഞ്ഞില്ലേന്നോർത്തു.
അങ്ങനൊക്കെ പറിം. കൊച്ചിതാവടെ ഫോണില് കളിക്ക്‌ണ്.
ഏ രണ്ട് ഫോണുണ്ടോപ്പൊ?
രണ്ട് ഫോൺണ്ട്. ആഹ്. ഞാൻ ഇപ്പൊ പോയിട്ടേ ഉള്ളു. ഒരു മാസം കഴിഞ്ഞിട്ടൊള്ളു. അവ്ടെ ഹസ്ബന്റ് എന്താ ചെയ്യ് ണ്.
ഇവടൊ ഡ്രൈവിംഗ്
ഓ നാട്ട്തന്നേല്ലേ. എത്ര കു കുട്ടികളുണ്ട് ആ വല്താ?
ഒരാള് യു കെ ജി ഒരാള് അംഗൻവാടി പോവും.
ആഹ്
പിന്നെ?
യു കെ ജി ലെ?
എന്തോ
യു കെ ജി, അംഗൽവാടി പോക്കോ?
ആഹ് ഒരാള് മൂത്താള്. യു കെ ജി.
അതെ അപ്പൊ അട്ത്തട്ത്താ കുട്ടികള്?
ആഹ്. ര രണ്ട് വയസ് വ്യത്യാസം. ഉം
വളരെ പെട്ടെന്നാ. കല്യാണം കയ്ഞ്ഞ്ട്ട് പ്പൊ അധികായീണ്ടാവൂ
ആ ആറ് വർഷം.
ആഹ് ഞങ്ങളഞ്ച് വർഷം.
ഉം
രണ്ടായിരത്തി ഇരുവത്തൊന്നോ?
ആഹ് ഞാനും അതെന്നെ രണ്ടായിരത്തി ഇരുവേല്. വല്യ പ്രായൊന്നുല്ലട്ടോ ഇൻക്ക്‌.
ആഹ് എൻക്ക്‌ തോന്നി. ഇൻക്കിരത്തിമൂന്ന് ഞങ്ങൾത് പതിനെട്ടാവാ ആവലും കല്യാണം കൈയ്യലും.
ആഹ് എ എന്റും അങ്ങൻ തന്ന്യാ പതിനട്ടായി. ഞാൻ പ്ലസ്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്തൊണ്ടിരിക്കുവായിരുന്നു. കോഴ്സും കഴിഞ്ഞ് ജോലി കിട്ടി കൊച്ചിയില്.
ഏതെയ്നി കോഴ്സ്?
ഫുഡ് പ്രോസസ്സിംഗ്ന്ന് പറയും. മാന ആഹ് മാനന്തവാടി ഡി ഡി ജി കെ വൈല്.
ആഹ് ജോലിക്ക് പ്പൊ പോവ്ണ്ടോ?
ഇപ്പൊ പോണില്ല ഒരു മാസം പോയി അപ്പഴേക്കും കല്യാണായി. പിന്നെ ഇപ്പൊന്ന് പോട്ടെ ചോയ്ച്ചാ സമ്മയ്ക്കൂല.
ആഹ് ഇങ്ങനെ കൊറെ ആൾക്കാര്ണ്ട് ഇന്റെ ഹസ്ബൻഡ് ഫസ്റ്റ് റ്റൊന്നും ഇന്നെ വിട്ടതേല്ല കല്യാണം കയ്ഞ്ഞ്ട്ട് ഞാൻ ചോയ്ച്ചതുല്ലട്ടോ. പഠിക്കാൻ പോക്കൊന്നും അങ്ങനല്യന്ന്. ഇപ്പൊളാണെല്ലാരും ബുദ്ധിയെച്ചത്.
ആഹ്.
ന്റെ പ്ലസ് ടു കയിഞ്ഞ് പ്ലസ് ടു കയ്യിണേ മുന്നതന്നെ കല്യാണം കൈഞ്ഞ്. എക്സാംന് അവ്ട്ന്നാണ് പോയത് പിന്നെ രണ്ട് വർഷം ഞങ്ങളെ കുട്ട്യോളൊന്നുല്ല. രണ്ടര വർഷം വരെ കുട്ട്യോളൊന്നുല്ലന്ന്ല്ല ലൈ അന്ന് ഓരോ യാത്രയിട്ടങ്ങനെങ്‌ എൻജോയെയ്ത് പോയി.
അഹ്
അതയിഞ്ഞട്ട് ഞാൻ ചോദിചൂല്ല അപ്പൊ അന്ന് നല്ല സുഖത്തിലും സന്തോഷത്തിലുആയതോണ്ട് ഞാൻ ചോ പഠിച്ചാ പോട്ടെ ചോദിച്ചുല്ല. പിന്നെ ആണേ ഒരു കൊച്ചായപ്പോ ഓരോ ഡിപ്രഷൻ ഹസ്ബൻഡറ് ആണെങ്കിൽ ഗൾഫിലിം പോവൽ തോടങ്ങിയപ്പോ ഒരു ഡിപ്രെഷൻ മൂഡിലായി അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ ഇപ്പം എന്തെയ്തു ചോയിച്ചു ചോയിച്ച് ചോയിച്ചപ്പം വിട്ടു അക്കൗണ്ടിങ് കോഴ്സിന് പോവ്ണ്ട് ണ്ടിങ് കോഴിസിന് പോവ്ണ്ട് ഒരു മാസായി പോയിക്കൊണ്ട്ക്ക്ണ്
ആഹ് കൊച്ചു ഉള്ളൊണ്ട് പോകാനും പറ്റില്ലപ്പം
ഏഹ് പോവാൻ പറ്റിണ്ട് കുട്ടികള്ളൊണ്ട് പോവാൻ പറ്റി അയിന് ബുദ്ധിമുട്ട് അമ്മായിമ്മ നോക്കും ഇന്റെ വീട്ട്ന്ന് നോക്കും അന്നേ ഞാനിത് പറഞ്ഞ് വാശി പുടിച്ചിക്കാണെങ്കില് ഇന്നെ അന്നേ വിട്ടീനി അങ്ങനെ കടുംപിടുത്തക്കാരനല്ല ആഹ് ഇന്ന്പ്പൊ ഇൻക് ഒരു ജോലിയെനി അതെങ്ക് ജോലിയേനി അന്ന് കുട്ടില്ല ഫ്രീ ആയിട്ട് പഠിക്കേന്ന് ഓളെ കാര്യം നോക്കണം പഠിച്ചും വേണം അക്കൗണ്ടിങ് കോയിസ് ഞാൻ പെട്ടന്ന് മണ്ടി ചാടി പോയി വലിയ എളുപ്പാന്ന് കർത്തിട്ട് പക്ഷെ കൊറെ പഠിച്ചാണ്ട് കഷ്ടപ്പെട്ട് പഠിക്കാണ്ട്
ആപ്പ പ
ന്നാലും കൊഴപ്പല്ല ഉം എന്തേലും ഒന്ന് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ നട
അയ്യോ എനിക്ക് അയിന് ഒരു -ബി- എന്റെ ചേർ നക്കാൻ വന്നു കഴിഞ്ഞാല് ഒരു നേരുല്ല എനിക്കൊന്ന് ഫോൺ എടുത്തിട്ട് ഒന്ന് നോക്കാൻ പോലും സമയം കിട്ടു അതന്നോ ഞാൻ എന്നിട്ട് എന്നാ പഠിക്കാൻ പോവാന്ന് ആലോയിക്കാ
സമ്മയികൂല ഞാനിപ്പതാ രണ്ട് ഫോണ് ള്ളൊണ്ട് അല്ലെ എനിക്കിപ്പം ഇങ്ങനെ ഫോൺ വിളിക്കാൻ കയ്യിനെ ഒരാൾക്ക് അല്ലെങ്കി വരും ഞാൻ ഫോണ്ട്ത്താ ഒപ്പം വരും ഞാൻ കെട്ന്നാ എന്റെ കൈ്മ ഒപ്പം കെടുക്കും പക്ഷെ പഠിക്കാൻ പോകുമ്പോ സമാധാനം അപ്പ നമ്മൾ ഫ്രീയല്ലേ രാവിലെണ്ട് പോയാ വൈന്നേരം വന്നാ മതി
ഉം
ഇവര് നോക്കും ബരിം കൂടി കുട്ടിയല്ലേ നോക്കിക്കോളും
അതെ
അതെ എന്തേ പ്രശ്നം വരുമ്പോ ഇന്റെ കുട്ടി ട്ടീന്റെ കുട്ടി പറയല്ലോ അതെ അവര് നോക്കട്ടെ എന്ന് വച്ച് ഞാൻ അങ് വിട്ടു ഞാൻ മൈൻഡ് ചെയ്യാറില്ല ക്കേ ടെൻഷൻ ഉണ്ടായിനി കുട്ടി ഞാൻ ഇല്ലാതെ എന്ത് ചെയ്യാ അപ്പിട്ടാലും മൂത്ര ഒഴിക്കാൻ മുട്ടിയാലുന്നൊക്കെ
ആഹ് ആഹ് പ്പം പ്പത്തില്ല
വേറെന്താ അവിടെ ഹസ്ബൻഡ്ന്റെ വീട്ടിലാരെക്കേണ്ട്
ഇവിടെ അച്ചായൻ അമ്മ അനിയൻ അനിയത്തി
അച്ചായൻ മീൻസ് ഫാദറോ
അഹ് ആഹ് അച്ഛൻ ഹസ്ബന്റിന്റെ അപ്പൻ മ് അച്ഛൻ മ്
അച്ചായനാ ആഹ് മമ്മി
ആഹ് അനിയനും അനിയത്തിം അനി കല്യാണം കഴിഞ്ഞു ഇവിടെ കൊല്ലം തിരുവനന്തപുരത്താണ് പെണ്ണ് പിന്നെ അനിയത്തി ഡൽഹിയിലാണ്
ആഹ് ഡൽഹിയോ അവ്ടക്കോ എന്താ പഠിക്ക
അനിയത്തി കല്യാണം കഴിഞ്ഞു ഓക്കെ ഹസ്ബൻഡ്ന് അവിടെ ജോലി അപ്പോ അവര് അവിടെയാ മ്
പിന്നെ ഇങ്ങളെ ഹസ്ബൻഡേക്കാരം മൂത്തത് ലേ അപ്പ നിങ്ങക്ക് ഇനി വേറേ വീട് വെച്ച് പോണ്ടിവേരൂലേ
നോക്കണം
മ് ഇങ്ങണോ പോവാ അതോ അനിയനോ പോവാ ഇങ്ങളോ
ഞങ്ങള് പോയാ മതി
ആഹ്
ഉ
ആഹ് അയ്യോ അങ്ങനെയാണലോ പൊതുവേ ആഹ് എട്ടന്മാര് ഒഴിഞ് കൊടുക്കാണല്ലേ
ആഹ്
പക്ഷെ അതന്നെ നല്ലത് നമ്മക്ക് പുതിയ വീടും നമ്മ സ്വന്തം ജീവിതാവല്ലോ
ഏഹ് ഏഹ് ഏഹ് ചേട്ടന്മാര് കഷ്ടപ്പെടുന്നു ചേട്ടന്മാര് വീട് ഒഴിഞ്ഞു കൊടുക്കണം ലാസ്റ്റ്
അതെ ഒരു ചേട്ടന്മാര് കേറിയ വീട്ടില് പലതും മേടിച്ചിണ്ടാവാ
ഉം
എല്ലതും വാങ്ങിച്ചിണ്ടാവും പിന്നെ വേറെ വീടെടുക്കും വേണം പക്ഷെ എന്നാലും വേണ്ട ഇ നമ്മക്ക് നല്ല സുഖത്ത് ഒറ്റക്ക് നമ്മളെ പ്രൈവസി ജീവിക്കല്ലോ
അത്രേള്ളൂ നോക്ക്ണ്ടോ വീടൊക്കെ
നമ്മ പഞ്ചായത്തി കൊടുത്തിട്ടുണ്ട് കിട്ടിയ
അത് മുഴുവൻ പൈസ തരുവോ
ഹേ
അത് മുഴുവൻ പൈസ തരുവോ പഞ്ചായത്തിന്ന് ഇല്ലാല്ലോ
ഒന്നും അറിയത്തില്ല പാസായിട്ടുണ്ട് ആഹ് അതിനി എപ്പത്തേക്കാന്ന് എന്ന് കിട്ടണെ ഒന്നും അറിയില്ല
ഉം എന്നാ ശരിട്ടോ
അത് ഈ അടുത്തൊന്നും തരുണ്ടാവല്ല ആഹ് ശരി ശരി